ആഹ് കേക്കാം കേക്ക്ണ്ട്. പിന്നെന്തൊക്കെയ രാത്രികത്തെ ഭക്ഷണക്കെ കഴിഞ്ഞോ. രണ്ടാളും ഒരേ സമയത്ത് ചൊയിക്കും.
അഹ ആഹ് ഞാൻ കഴിച്ചു. കുട്ട്യോള് ഇപ്പ കുറച്ച നേരത്തെ കഴിച്ചതോണ്ടേ, ഉം ഞാ നേരത്തെ കഴിച്ച്ന്ന് ഞാന് നാല് മണിക്കൊന്നും ഭക്ഷണം കഴിക്കലില്ല അപ്പൊ കൊറച്ച് കഴിക്കും ആ ഞാപിന്നെ രാ ഉച്ചക്ക് ചോറ്ന്ന് കഴിഞ്ഞാ പിന്നെ രാത്രി കഴിക്കുള്ളു. അതിന്റെ എടേലുള്ള ഭക്ഷണം കഴിക്ക ഞാനോ ഞാന് അറുപത് അറുപത്തഞ്ചൊക്കെണ്ടാവും.
ആഹ്, അത് ശെരി. വല്യെതായിറ്റ് കൂടുതല്യ ല്ലെ.
അത്ത അതിലേ റെന്നും ണ്ടാവൂല. അത് മാക്സിമം ത്ര ഇണ്ടാവും. പിന്നെ അയല്ല. അതന്ന പ്പോ മാക്സിമാപ്പൊ ഞാൻ പറണെ ത് കരണ ഒരു ത്. പിന്നെ എന്താ പറയാ. നൂറ്റൻപത്തൊമ്പത് അറുപത് ആ ഒരതിലാ ഞാൻ സാധാരണ വരല്. ഇപ്പൊ കൊറച്ചായിട്ട് ഒന്ന് തടിക്കണ് ണ്ട് വെറ്തെ വെറ്തെങ്ങനെ വീട്ടിലിരിന്ന്ട്ടെയ്.
ആഹ് അപ്പ വെയ്കുന്നേരം ആറുമണിക്ക് ശേഷം ഒന്നും കഴിക്ക് ക്കാതിന്നാ മതി അപ്പോ തടി കൊറയും
ആഹ് കൊറയോലോ അപ്പോ കൊറച്ച് നേരത്തെ കഴിച്ചു. ഉം ആ കടക്കനോട് കൂടി ഒരു രണ്ടു മൂന്ന് മണിക്കൂർ മുന്നെങ്കിലും കഴിച്ചാല് കൊഴപ്പണ്ടാവില്ല.
ആഹ് അതന്നെ. പിന്നെ വേറെന്തെക്കെയാ വിശേഷം.
പിന്നെന്താ മയെക്കെ കൊറഞ്ഞു കൊറഞ്ഞ് കൊറ പറഞ്ഞു പിന്നെ നിസ്ക്കാരോത്തൊക്കെ കഴിഞ്ഞങ്ങനെ ഇരുന്നതായിരുന്ന്.
ഉം, വൈകുന്നേരം യിന്റെ ശേഷം മഴ പെയ്തിട്ടില്ല. അതോണ്ടാണ് പ്പോ ഫോണിനൊക്കെ റൈൻജ് അല്ലങ്കി തീരേ കേക്കൂല.
കഴിച്ചോ, ഭക്ഷണം കഴിച്ചോ കുട്ട്യാളൊക്ക?
ആഹ്, കുട്ട്യാള് പ്പം പൊർത്തൊയതേന്നു. ഇപ്പോ അവര് എന്തൊക്കെയോ സാദ നങ്ങള്. യിറ്റ് വന്ന്ക്ക്ണ്. അവർക്ക് തിന്നാള്ള പ്പൊഞ്ഞി അത് കഴിഞ്ഞിട്ട്. കഴിച്ചിട്ടില്ലെയ് അത് തിന്ന്ണണ്ട്. അപ്പോ ഞ്ഞി. പ്പത് കഴിഞ്ഞിട്ട് മതി ചോറ്ന്നറഞ്ഞ്ങ്ങാണ്ട്, അപ്പ അത് കഴിയട്ടെന് വിചാരിച്ചു.
മ്ഹ്. മ്ഹ്
അയിന്റെ മുമ്പ് കൊടുത്താ ഓര് തിന്നൂല.
ഉം, ഉം രാത്രി ഭക്ഷണം പൊറത്ത്ന്ന്. പൊറത്ത്ത്തെ ഭക്ഷണം കൊണ്ടന്ക്കാ.
എല്ലാ, അത് എപ്പളേങ്കിലൊക്കെ പൊറത്ത്ന്ന് കൊണ്ടരലൊള്ളൂ. ഇത് അങ്ങനത്തല്ല. ഇത് ഇത് ഒരീ ചക്കപൊരി അങ്ങൻതെ ന്തൊക്കെ.
ആഹ്, ആഹ്, ആഹ്, അങ്ങനത്തെ ആഹ്, ആഹ് ഞാന്നാള് വിടെ രണ്ടൂസം. മുന്നേ ചക്ക പൊരിച്ചോക്കി. ഇവിടെ നമുക്ക് പറമ്പില് കൊറച്ച് ചക്കണ്ട് അപ്പൊ. എടക്ക് ചക്ക കൂട്ടാന് അങ്ങനെ ക്കെ വെക്കുമ്പളേ. പിന്നെ, അപ്പ അതൊരു മടുപ്പായപ്പോ. ചക്ക പൊരിക്കണോറഞ്ഞിട്ട്, അങ്ങനെ ചക്ക പൊര് ച്ചോക്കി. മ് ആദ്യൊക്കെ പൊരിക്ണ സമ.. സമയത്ത് എങ്ങനെ ച്ചാല്, പിന്നെ പൊരിക്കും. നല്ല ഇതേപോലെ പൊരി പക്ഷെ. ആദ്യം തന്നെ ഞാന് മഞ്ഞളും ഉപ്പൊക്കെ മിക്സെത്ട്ടാണ്. പിന്നെ എണ്ണീക്ക്ടല്. പിന്നെ, അപ്പൊ പിന്നെന്താ കൊറച്ച് ആ പൊരിക്കുമ്പോ മാത്രേ ചൂടുണ്ടാവോളൂ. ത്ണ്ടാ വൊളു. ഒന്ന് ഭലണ്ടാവൊള്ളൂ. പിന്നെ അത്ങ്ങട്ട് തണുക്കും. സോഫ്റ്റ് മാരി ആവേനു.
ആഹ്, അതെന്നെ. അത് ശരിയാണ് അതൈനങ്ങനല്ലാ, അത് നമ്മള് പൊരിച്ചേക്കെന്നെ നമ്മളത് മൂടി വെ ക്കാൻ പാടിയ ച്ചൂടോട്ക്കനേ, അത് ച്ചൂടൊക്കെ ആറി കൊറേ കഴിഞ്ഞിട്ടാണ് കുവാ അൾക്കിലാക്കി ഈടാപാടൊള്ളു.
ആഹ്, അങ്ങനെക്കെ കാട്ട്യാലും പിന്നെ, പിന്നെ താവേ ന്. ഹ. കുറച്ച് കഴിഞ്ഞാല് അപ്പൊ അപ്പളൊക്കെ നല്ലതന്നേക്കാരം. പക്ഷെ കുറച്ച് കഴിഞാ, പിന്നെ അങ്ങ്ട് സോഫ്റ്റാകാ ചെയ്യാ. തണ്പ്പായി കഴിഞ്ഞാല്, പിന്നെ ഇപ്രാശ്യം പിന്നെ ഞാന് ഇങ്ങനെ യൂട്യൂബിൽ എന്തോ കണ്ടോണ്ടിരിക്കണ സമയത്ത് പിന്നെ ഒരാള് ഏതോ ഒരു മനുഷ്യനിങ്ങനെ ചക്ക പൊരിച്ചാൽ ഇങ്ങനെ ക്രിസ്പി ആവുള്ളൂ എന്നാണ് ഇങ്ങനെ കണ്ടപ്പോ ഞാൻ ഒന്ന് നോക്കി അപ്പൊ എന്താ ചെയ്യണ ന്നറിയെ ഈ ചക്കനെ ചെ ചെറിയ പീസ് ചൊളക്കോരോ ചെറി ചെറിയ പീസ് ആക്കിയന് ശേഷം എണ്ണി നമ്മള് ചൂടുള്ള എണ്ണക്ക് ഇടുവല്ലോ. അപ്പൊ അത് അത് വരേലും ഈ ഇതുമ്മല ഉപ്പോ മഞ്ഞളോ അങ്ങനത്തൊന്നും തേക്കണില്ല ട്ട് ഇത് നല്ല പോലെ ഫ്രൈ ആവ്ണ സമയം ഉണ്ടാവല്ലോ കളർ ചേഞ്ച് വന്ന്ട്ട് ണ്ടാവൂല പക്ഷെ നല്ല പോലെ മുരിഞ്ഞു വരുന്ന ആ സമയത്താണ് ഉപ്പില് ഉ പ്പും മഞ്ഞളും എന്താ പറയുക കലക്കി വെച്ച് ചെറിയ കുറച്ച് വെള്ളംണ്ടാവും ഏ ആ വെള്ളം മെല്ലങ്ങനെ കൊടഞ്ഞ്ടുക്കും ഉം അപ്പളാണത് ആഹ് പിന്നെ അപ്പ അങ്ങനത്തെ നെറയെ നല്ല ക്രിസ്പിയാവും ചെയ്യും പിന്നെ അതുവല്ല കൊറേ നേരം കൊറേ ദിവസം വേണമെങ്കില് നല്ലേ ഇതിൽ അങ്ങനെ നിക്കും അത് ആൾ
അങ്ങനെ തന്നെയാണ് ചിപ്സ് ചിപ്സ് പൊരിക്കുമ്പോളൊക്കെ നമ്മള് വെള്ളം അധികം ഇങ്ങനെ തളി ക്കുമ്പോളാണ് അതൊന്നും കൂടി ഇങ്ങട്ട് കൊയ്യാതെ മറ്റേത് കൊഴഞ്ഞിങ്ങാണ്ട് വെക്കും വെള്ളത്തിൽന്നെ മുക്കിപൊരിച്ചും കളയും
ആഹ് ആഹ് ഓഹ് ഉപ്പ് മഞ്ഞള് തട്ടുമ്പോൾ അങ്ങോട്ട് പോയിയാണ് അത് ഞാൻ ഇപ്പളാ പഠിച്ചന്ന് അപ്പ ഞാൻ പറയ ആഹ് ആഹ് അയിനിങ്ങനെ കൊടഞ് കൊടുക്കണം മെല്ലെ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കാണ് ഇങ്ങനെ മെല്ലെ കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ച് കൊടുക്കാണ് അപ്പ അങ്ങനെപ്പ പഠിച്ചപ്പൊ എന്തായാലേ അത് ഇപ്പളാ പഠിച്ചത് ഇത്രയും കാലത്തിന്റെ എടയില് ഇപ്പളാണ് മൻസ്സിലായത് മറ്റേന്ന് പറഞ്ഞാൽ ഇപ്പ നമ്മള് ചിപ്സ് ഒക്കെ ഉണ്ടാക്കണ്ട എങ്ങനെന്ന്റിയോ അപ്പപ്പ ഇണ്ട തിന്ന ചൂടോടെ തിന്ന അങ്ങനത്തെ തായകൊണ്ട് നമ്മക്ക് അത് അറിയില്ലേന്ന് ആ അപ്പൊതാ അറിയൂല ഒരുപാട് മുണ്ടാക്കിവക്കൂല നമ്മുടെ വീട്ട്ത്തെ ആവശ്യത്തിനന്നെ ഉണ്ടാക്കുള്ളൂ. അപ്പൊ അങ്ങ അങ്ങ അതുകൊണ്ട് തന്നെ. തണുക്കണന്നും അറിയില്ലേന്ന് അപ്പൊ അങ്ങനെ അതൊക്കെ ഇപ്പോളാ പഠിച്ചത് അങ്ങനെ ഇണ്ടായിക്കണ്ടി ആ പിന്നെ പിന്നെ എന്തൊക്കെ അവിടെ എന്തൊക്കെ ഇണ്ടാക്കും എന്തൊക്കെ ഇണ്ടാക്കും ഇയാള്
ഇവിടെ വിഭവങ്ങള് പ്രത്യേകിച്ച് ഐറ്റംസുകളൊന്നും ഉണ്ടാക്കൂല നമ്മൾ സാധാരണ ഇണ്ടാക്കണ അങ്ങനെ ഇതൊക്കെ തന്നെ പരീക്ഷിക്കുള്ളൂ പിന്നെ സമയം ഉണ്ടാവില്ല പിന്നെക്ക് നമ്മള് യൂട്യൂബിലൊക്കെ നോക്കിട്ട് ഒരു സാനം ഇണ്ടാക്കുമ്പോ അയിന് സര്ക്ക് സധനങ്ങള് അയിന് നമ്മള സ്റ്റോക്ക് ഉണ്ടാവൂല്ല. പിന്നെ അത് കൊണ്ടയിക്കേണ്ടിരും അപ്പൊ അയിനേക്കാളും നല്ലത് ഇള്ള സാധനങ്ങളൊക്കെ വെച്ച് കാണ്ട്
ആഹ് അങ്ങനെയല്ലേ അല്ല ഞാ ചോദിക്കണത് അതൊ അല്ല ണ്ടാക്കലുണ്ടോ അറിയാൻ വേണ്ടിട്ട്
ആ ഞാനി വൈകുന്നേരം ന്ന ഇത് ഇണ്ടാക്കി. റവ കാച്ചി ഈ അമ്മള് നോമ്പിൻ ഉണ്ടാക്കൂല്ലേ തേങ്ങാ പാൽല് സേമിയും കൊറച്ച് ഇതും ഇട്ട് എന്നിട്ട് അത് നെയ്യ് ൽ തൂമിക്ക അങ്ങനെ ഉണ്ടാക്കി അത് ആഹ് തരിക്കഞ്ഞാണയിന്റെ പേര്
ആഹ് തരിക്കഞ്ഞി പോര ആഹ് ആഹ് തരിക്കഞ്ഞി ണ്ട് ഏഹ് ആഹ് പിന്നെതൂല അതേപോലെ തന്നെ പാൽവായക്ക. അതൊക്കെ അതൊക്കെ ഇണ്ടാക്കും ചൗവരിയില് ചൗവ ആഹ് ചൗവരി ആഹ് ചൗരിയില് ആ പഴം ഉമ് ആ നേന്ത്രപ്പഴം പുഴുങ്ങിയത്
ഉമ് അത് എന്നിട്ട് നെയ്യല് അണ്ടി മുന്തിരിയൊക്കെ ഇട്ട് തൂമിക്കല്ലേ
ആഹ് തൂമിക്ക ഏലക്കായൊക്കെ എടുത്തിട്ട് പാലില് പാലിലൊക്കെ ഇട്ട് ട്ട് ഉം അതൊക്കെ ഇങ്ങനെ എടക്ക് ഇണ്ടാക്കും ഉം ഉം
പിന്നെ ഈ രസം ഉണ്ടാക്കാൻ അറിയൊ അൻക്ക് സാമ്പാറിത്തെ
സാമ്പാർത്തെ രസം ഉണ്ടാക്കലുണ്ട് ഞാന് ഉം ഇപ്പൊ കൊർച്ചയിക്ക് ഇപ്പൊ കൊർച്ച അധികം ഇണ്ടായിക്ക്ണേ. ഇപ്പം കൊർച്ചായിക്ക്ണ് ഇണ്ടാ കീട്ട് ഞാനത് സ്വന്തം ഞമ്മള് സ്വയം പൊടിച്ചുണ്ടാക്കാണ് അയ്ൻ്റെ പൊടി പേക്കറ്റ് വാങ്ങിട്ട് അങ്ങനൊന്നല്ല.
ആഹ് അത് ശരി ഞാന് ഹോട്ടൽന്ന് ഭക്ഷണം കഴിക്കുമ്പോളേ ഇത് എപ്പോളും വിചാരിക്കും അതൊന്ന് നോക്കണം ഇണ്ടാക്കി ക്കോക്കണം പിന്നെ ഞാനത് മറക്കും ചെയ്യും. നല്ല രസാണ് ല്ലേ എങ്ങനെയണ്ട് തക്കാളിയും
അത് ഞ അങ്ങനെയല്ല നമ്മള് ചെറിയ ജീരകവും കുരുമൊളകും ചുവന്നുള്ളിയും പിന്നെ വെളുത്തുള്ളി നമ്മളെന്താ പൊടിച്ചെടുക്കണം ആരവ് അമ്മിമ്മല് അരച്ചെടുത്താലും കുഴപ്പല്ല കുട്ച്ചാലും നല്ല അതേപോലെ പച്.
ബത്ത്ക്ണ് ച
ആ ആ ചതച്ചെടുക്ക അതേപോലെ മല്ലില്ലേ നമ്മളെ മല്ലി നല്ല ഫ്രഷ് മല്ലിയാണ് അത് മല്ലിപ്പൊട്യല്ല മല്ലില്ലേ. അതും അതും ആ ആ അതാണ് കുറച്ചും കൂടി ടേസ്റ്റ് മല്ലിപ്പൊടി ഇടുന്നൊലുണ്ട ആ പൊട്ച്ട്ണു മ മല്ലിപ്പൊടി ഇട്ണോല്ണ്ട് ആഹ് ഞാന്. പ്ലും എന്തേന്നറ കൊർച്ച് മല്ലി മല്ലിന്റതായത് നമ്മളീ പച്ചമല്ലിം അതേമാരി വറ്റൽമൊളകൂല്ലേ. അതൊക്കെ നമക് കൊണ്ടരുമ്പോ കൊണ്ടരുമ്പോ എപ്പളും കുറച്ച് ഇ ടുത്ത് വെക്കും കാരണം നമുക്ക് എപ്പോളാ ആവശ്യം വര പണ്ടൊക്കെ പിന്ന മാവുകെ കലിപ്പാവ് ഒക്കെ ഗ്യാസ് മല്ലിന്റെ വെള്ളം വെന്താ തളപ്പിച്ച്കുടിക്ക അങ്ങനെക്കണ്ട് അപ്പൊ അയ്ന്ന് കൊർ- ചപ്പളും എല്ലാത്തൊന്നും കൊറച്ച് ഞാൻ എടുത്ത് വെച്ച അങ്ങനെ ശീലം ഉണ്ടാവകും ആഹ് അതേ മല്ലിയൊക്കെ ഞാൻ എടുത്ത് വെക്കും. മല്ലി ഞാൻ ഇട്ത്തക്കും ഞാൻ ചൽപ്പോ മന്തി ഉണ്ടാക്കല്ലോ നമ്മള് മന്തി ഉണ്ടാക്കല്ലോ അപ്പൊആ ആ അയിൻ്റെ റൈസ് ചോരു ചോറ് റക്കുമ്പോ മൂടി ഞാ ചെൽപ്പടല്ണ്ട് തിൻ്റെ അ അപ്പത് ചോറ് വെന്ത് വരുമ്പോ അയ്ന്റെരു സ്മെല്ലും കൂടി ഈ ചോറില് വരു നോക്കുമ്പോ നല്ല ടേസ്റ്റ്‌കാരം ആ പച്ചമല്ലി ഇട്ട കൊടുക്കും അപ്പ അതിനൊക്കെ കരുതികാണ്ട്ങ്ങനെ പിന്നെന്താണ് കുറച്ച് ഞാൻ വിടെടുത്ത് വെക്കും അപ്പോ നമ്മക്ക് കുറേശ ഇടത്ത് കാണല
ന്താണ് പിന്ന യ്ക്ക് എന്താ ചേർക ഈ മല്ലിം
പിന്നെ മയ് ഈ പച്ചമല്ലിം നല്ലചീരകും വെൾത്തുള്ളിം ചൊമ്ന്നുള്ളിം കുരുമൊളക്. ത്രേ സാനങ്ങൾ നമ്മൾ നല്ലോണം അരച്ച് ഇട്ക്കണം നമ്മള്. പൊട്ച്ച്കാണ്ട് നല്ലപോലെ അര്ച്ച്ട് ക്കണം മിക്സില് ആഹ് പിന്നെ ങ്ങനെട്ക്കണം അത് കഴിഞ്ഞി പിന്നെ മ്മള് തക്കളി ചെറുതായിട്ട് വെളിച്ചെണ്ണേൽ വഴറ്റിട്ട് ചെറുതായിട്ട് വയ കെയ്‌ക്കിയ തിന് ശേഷ മഞ്ഞപ്പൊടി മുളക് പൊടിവേണങ്കി ഇടാ പച്ചമുളകിട വറ്റമുളകിട റിവേപ്പിലടാ ന്നട്ട് തക് ഈ വഴറ്റിയതിക്ക് പിന്നാ അതീക്കെന്തെയ്യണം മ്മൾ. പുളിവ പുളിവെള്ളാണ് ഒഴിച്ച് ഒഴിക്ക പുളി പീഞ്ഞെച്ചെ
വാളം പുളിയാണോ?
ആഹ് വാളം പുളി വാളംപുളീന്റെ നല്ലോലെ വെള്ളംന്നീട്ടി ലൂസാക്കിട്ടാണ് നമ്മളത് ഇടാ. ആ വെള്ളം കരണം കട്ടിള്ള സാനല്ലല്ലോ ന്നിട്ട് നമ്മളയ്ക്ക് ഈ അരപ്പ് ചേർക്ക
ഉം
നമുക്ക് ചേർത്ത് സാധനം കഴിയുമ്പ ചെറിയ ജീരകം വെളുത്തുള്ളി ചുവന്നുള്ളി അതേപോലെ പിന്നെ മല്ലി ഇതൊക്കെ അരപ്പക് ചേർക്കവൂ പ്പ്ട ന്നെ ലാസ്റ്റ് ചെലോര് കായപ്പൊടി ഇട്ണോല്ണ്ട്ട്ടോ പക്ഷെ കായപ്പൊടിന്നുടലില്ല. പിന്നെ ആഹ് ആഹ് ആഹ്. ട് പൊട്യായ്ട്ടും കിട്ടും അല്ലാത്തും കിട്ടുലേ കായം ചേർക്കലില്ലട്ടവ് പഷേ കായം ചേർക്കും. ടേസ്റ്റ് കൂടുതലുക്കാരം ഇവിടെണ്ടായിരുന്നു പക്ഷെ ഞാൻ കയാണ് ചേർക്കുന്നത് പിന്നെ കുറച്ചു മല്ലിയിലണ്ടല്ലോ? അതും കൂടി ഇട്ട് കഴിഞ്ഞാല് ആ മല്ലിയല ഇട്ട് കഴിഞ്ഞാല് സംഭവം റെഡിയായി അങ്ങനെയാണ ഏ അത് ശെരിക്ക്ന് തക്കാള്യാണം ഉം ശരിക്കിനതൊരു വെള്ളനരവി.
ക്കാളി വേണയ്ക്ക്.
തക്കാള്യമ്മളെ ഇഷ്ടംപോലെ ചേർക്ക നമ്മള് കൂടുതലാണ് ഇണ്ടാക്ക്ണെചാല് നമ്മക്ക് കൂടുതല്. വയറ്റിടുക്ക ഒന്ന് വയറ്റിടുക്ണ് ഞാനോ നമുക്കിവിടെ രണ്ടെണ്ണം മൂന്നെണ്ണംഒക്കെ മതിയാവും കാരണം പിന്നെ എത്ര ദിവസം ന്നാലും കേട കേടരൊന്നുല്ല ക്ഷെ എല്ലാർകുങ്ങനെ ഇഷ്ടല്ല പ മോക്ക്ഷ്ട്ടാണ് അയ് അല്ലാതെല്ലാതർ
ഫ്രിഡ്ജിലൊന്നും വക്കണ്ട പിറ്റേ ദിസം ബാക്ക്യായാല്.
ഇല്ല അയിന്റെന്നു ആവശ്യം വര്നില്ല കാരണം പുളി പുളിട്ട് തളപ്പിച്ച സാനല്ലേ പുളി ട്ട ഒരു സാധനങ്ങളും കേട് വരൂ ലല്ലോ ആ ഒരു സാധനം കേടു വരൂല അങ്ങനെ പുളിം പിന്നെ നമുക്ക് നമ്മള തിന് ഇഷ്ടത്തിനുസരിച്ച് ചെയ് ക്ക് പുളി നല്ല എല്ലത്ത്ക്കാണെങ്കിലും എന്ത് പയം പുളി മുന്ന്ട്ട് നിക്കാനാണ് ഇൻക്ക് ആഗ്രഹം. അപ്പഞാനത്യാവശ്യം ഇട്ക്കും ഉം ആഹ് അപ്പം അതൊക്കെ നമ്മളഷ്ടം. പോലെണ് പുളി കൊർച്ച് മതിങ്കി കൊർച്ച്ട എന്താലും ഒരു നെല്ലിക്ക വൽപ്പത്തിലെന്തായാലും വാണം പുളി അതൊരു.
വേണലേ ഒരു വാളം പുളിന്റെ ഒരു നാല് കുരുക്
ആഹ് ആഹ് അതൊക്കെ എന്തായാലും വേണം അതെന്തായാലും തക്കാളീന്റെ പൊളി പിന്നെ ഉപ്പിടൂലെ നമ്മള് പിന്നെ എരുതൊക്കെ കൂടി ചെല്ലുമ്പോ ആ വേപ്പിന്റെലേം ഇടും അതൊക്കെ നമ്മൾ തക്കാളി വയറ്റൂല്ലേ
ട്ടിക്കോന്നുല്ലല്ലേ
കടുക് പൊട്ടിച്ചിട്ടില്ല ഉം ഞാൻ കടുക് പൊട്ടിച്ചിട്ടില്ല
ക്കൂലേ അങ്ങനെ
ഉം അക്ണ്ടോ എനിക്കറിയൂല്ല ആ ഇണ്ടാവ് പക്ഷെ ഇതിലധികം ഈ കുരുമുളക് ഇതിന്റെ ഇതാണ് വേണം നമ്മുടെ ദഹനം വേഗം നടക്കാൻ വേണ്ടി
കുരുമുളകിന്റെ പൊടിയല്ലേ ഇട്കാ
ആ അകന്നെ ഞാൻ പറഞ്ഞെ അപ്പൊ ഈ അതി അതിന്റെ അതിന്റെ ടേസ്റ്റ് ഒക്കെങ്ങനെ മുന്നിട്ട് നിൽക്കുക കുരുമുളക് നല്ല ജീരകം മല്ലി പിന്നെ ത്തുള്ളി അങ്ങനെ നമ്മൾ ദഹനപക്രിയ ശരിക്കും നടക്കാനുള്ള ഈ രസംല്ലാം ഞ്ഞിട്ടണല്ലോ കുടിക്കുക അപ്പൊ അത് വേഗം നടക്ക ക്കാൻ വേണ്ടിട്ടണ അത് ശരിക്കിനും അപ്പൊ മല്ലി മല്ലിയെല അതൊക്കെ ചെല്ലുമ്പോ തന്നെ ശരിയാ അതൊക്കനെ ഏകദേശം വരുമ്പോൾ ടേസ്റ്റ് വരും നമുക്ക് ഇഷ്ടപ്പെടുും അത്
ആഹ അ ഒരു രസം ഇണ്ടാവൂല്ലേ പിന്നെ ഇപ്പ വേറെണ്ട് ന്നപ ഈ ഇതിന്റെ പാചകത്തിന്റെ ഇത് കിട്ടിയത് രസ ത്തിന്റെ രസം ഞാന് ചെ എഹ് ആ അവിയല് ഇണ്ടാക്കും സാമ്പാറും അവിയലും അറിയാം രസാണ് അറിയാത്തത് എനിക്ക് പൊതുവേ ഇഷ്ടം ബിരിയാണിനെക്കാളും നെയ്ച്ചോറിനേക്കാളൊക്കെ ഇപ്പ അങ്ങനത്തെ സാധാ ചോറും സദ്യയും ഇതൊക്കെയാണ് ഉം
ആ എനക്കും അങ്ങെനെ പുറത്തുന്നൊക്കെ ആണെങ്കിലും നമുക്കഴിച്ചാനിഷ് ഇപ്പം സജ്ഞായി ഇപ്പോ ഹോട്ടലിൽ കറിയൽ ബിരിയാണിഓഡനക്കളും ചെയ ടക്ക് സദ്യ സാധാ സദ്യ ആ അതാ പറഞ്ഞ അത് ആ പ്പോ അയ്ലേറെ നല്ല സദ്യാണ്. ആയ്ക്ക് കൊറേ കൂട്ടാനും കുറെ പിന്നെ എന്താ പ്പ പറിയ പ്പടവും കൂട്ടി കഴക്കുമ്പോൾ അപ്പടത്ത പ്രത്യേക ടേസ്റ്റ് തോന്നുന്ന ആ സമയത്ത് പിന്നെ അതേപോലെ പായസം ണ്ടാവും അങ്ങനെയൊക്കെ അങ്ങനെ ഉണ്ടല്ലോ ഇപ്പ ഹിന്ദുസിന്റെ കല്ല്യാ ത്തിന് പോയാലും ഇപ്പൊ ഓരുന്നുപ്പം മാറി ഓരിപ്പോൾ
ഉം
അതുപോലെ പിന്നെ എന്താ പറയാ
ഹിന്ദുക്കള കല്യാണത്തിന് ഇനി പണ്ടൊക്കെ ആയിരുന്നു സദ്യ ഇപ്പൊ ഹിന്ദുക്കളെ കല്യാണത്തിന് സദ്യ ഉണ്ടാവും ബിരിയാണി ഉണ്ടാവും
ആഹ് ഇവിടെക്കെ ഇ ശരിക്കും എന്താ പറയാ ഈ നെയ്ച്ചോറ് കടായി അങ്ങനെയാണ് പോരതൊക്കെ അതായത് സദ്യേന്ന് ഓരു മാറിന്നപ്പൊ പറഞ്ഞു വരുന്നത്
ആഹ സദ്യ മറ്റേത് സദ്യ മാത്രേരുന്നു അപ്പൊ സദ്യ മാത്രേ ഇള്ളൂന്ന് ഒരു ബിരിയാണിക്കും നെയച്ചോർക്കും ഒക്കെ പോയിന്നാണ് പറണത് ല്ലെ
ആ ആ അതോരിടന്ന് പോയിന്നപ്പ ഞാൻ പറയു മറ്റേ അവിടുന്ന് സദ്യ കിട്ടുമ്പോ ഒരു കല്യാണത്തിന് കൂടുമ്പോ ഒരു സന്തോഷാരുന്ന് സദ്യ അങ്ങനെ ഓരോ ഭക്ഷണം നല്ലതാണല്ലോ പിന്നെ നമുക്കൊരു മടു ഇപ്പ ഉണ്ടാവില്ല നമ്മള് ബിരിയാണി തിന്ന മ്പോ ഒരു മയക്കല്ലേ അതുപോലെ ഉണ്ടാവലല്ലോ സാമ്പാർക്കും അവീലും നമ്മള എപ്പഴും ഉണ്ടാക്കും നമ്മക്ക് പിന്നെ എപ്പഴും ഉണ്ടാകും ഉണ്ടാക്കണ ഇവിടെയൊക്കെ സാധാരണ ആവശ്യ ഉള്ള
ആഹ പിന്നെ ഈ പാചകത്തില് പിന്നെ വേറെ ഏതൊക്കെയ ഈ നിലമ്പോല ഉണ്ടാക്കുന്നത് ഇതേപോലെ
ഞാന് പിന്നെ ഇതേപോലെ ബിരിയാണി മന്തി വെക്കും പിന്നെ നമ്മള സാധാ ഭക്ഷണങ്ങളാണെ പിന്നെ നമ്മള് അത്യാവശ്യം അത്യാവശ്യം കു ല്ലാത്തതെല്ലാം ചെയ്യും പക്ഷെ ഈ പാദ്യൊക്കെ തീയലൊക്കെ ചെയ്യുന്നു ഇതൊക്കെ മറന്ന് കുറെങ്ങനെ ചെയ്തിട്ട് പിന്നെ തേങ്ങ വറുത്തരച്ചിട്ടൊക്കെ ചെ ചെയ്യനതൊക്കെ പുളി പീഞ്ഞിറ്റ് പാർന്നിട്ട് ആഹ് ആഹ കൈപ്പങ്ങന്റെ ആ മെഴക്ക് വെരട്ടിയായിട്ടൊക്കെ ഇണ്ടാക്കിയിട്ട് അതൊക്കെ നല്ല എണ്ണയിൽ നല്ലോല വഴറ്റിയിട്ട് തേങ്ങേ തേങ്ങേ തേങ്ങേല് പിന്നെ മല്ലിപ്പൊടിം മുളക്പ്പൊടിം ചെറുതായിട്ട് കുരുമോളകും ചെറിയ ജിര